ഇവിടെ എവിടെ കുട്ടി എന്തുവാടി
ഇവടേണ്ട്
ആഹ് എന്താ ഒറങ്ങാറായോ
ഒറങ്ങാനാവോളി ആ ഒരു പത്തര പതിനൊന്ന് മണിക്ക് ഉം
അതെ എപ്പളാ സാധാരണ എപ്പളാ ചെറങ്ങല്
ആ ഒരു പതിനൊന്നണി ഏറിപോയാ പന്ത്രണ്ട് മണി അല്ല പന്ത്രണ്ട് മണീന്നാ പറഞ്ഞേ പന്ത്ര പൈനൊന്നര ഒക്കെ
ആ ടൈമില് വന്ന്ട്ട് ഒറങ്ങും ല്ലേ
ആഹ്
ആഹ് ഞാനെന്നാറിയോ ഞാന് പെട്ടെന്നൊറങ്ങും അതായത് ഒരു പത്ത് മണി പത്തര ആ ടൈം ആവുമ്പതിന് പെട്ടെന്ന് ഒറങ്ങും ശരി
ആഹ്
കാരണം എന്താണ് സത്യം പറഞ്ഞ നമ്മളെ ശരീരത്തിന് നല്ല റെസ്റ്റ് കൊടുക്കണ ടൈമാണ് ഈ രാത്രീന്നൊള്ളത് ല്ലേ?
ഉം നീ ഏഹ് ഞമ്മള് ഞമ്മളേ
ആഹ് ആഹ്
ഇത്രയും കാ ആഹ് ഇത്രയും ഒരു ദിവസം ഇത്രയും നമ്മളെ ശരീരത്തിന് അങ്ങനെ ഇട്ട് കൊഴക്കിയേൻ്റെ ശേഷം പി ഒരു കെടന്നൊറക്കൊണ്ട്. അയില് നമ്മളെല്ലാം കൂളാവണം, ഏഹ് പാക്ക് എടുക്കുമ്പോ നല്ല രീ ക്ക് എടുക്കാ, നോക്കാലോ പിന്നെ എന്താ വെച്ചാല് ഈ ഒറക്കംന്നു പറഞ്ഞാലൊരു ഒരു ഭാഗ്യല്ലേ ഒറങ്ങാൻ പറ്റാത്തതൊന്ന് ആലോചിച്ച് നോക്കിക്ക ഏഹ് ഞമ്മള് അതെ
ആന്ന് നമ്മടെ ഇവിടൊക്കെ ഒറങ്ങാൻ പറ്റ് താത്ത ആഹ് ഞാന് ഇനിക്കറിയാ നമ്മളെ കൂട്ടത്തിൽ ഒരുത്തണ്ട് അവനിക്ക് ആഹ് എന്തോ ഒരിത് കാരണേ ഓന്ക്ക് ഒറങ്ങാൻ പറ്റ് റ്റിയിരുന്നില്ല, ഏഹ് പിന്നെ കൊറെ എന്താ മരുന്നൊക്കെ കുടിച്ചാണ് അസുഖം നോർമൽ ആക്കിയത്. അതായത് ഓന്ക്ക് രാത്രി ആയാ ഒറക്കം വരുന്നില്ല, ഒറക്കത്തിന്റെ അളവ് കൊറയാ അപ്പൊ ഇ ത് പറഞ്ഞാലും ഓന്റെ ശരീരത്തില് കൂടുതല് പ്രശ്നങ്ങളൊണ്ടാക്കും, നമ്മള് നോക്കിയാ മതി. ഈ ഒറക്കം കൊറവ് എന്നുള്ളത് ആരോഗ്യത്തിന് നല്ല പ്രശ്നാ, നമ്മക്ക് ബാലൻസ് അടക്കം ഇപ്പൊ ശരിയാ ഒര് രണ്ടിസം ഒറങ്ങാതിരുന്നു നോക്ക് മൂന്നാമത് നീച്ച് നടക്കാൻ വഴിക്കൂല കണ്ണോക്കെ ആകെ മാറിട്ട് നമുക്ക് നമ്മുടെ ശരീരത് തിന് സ്വന്തം ഒരു പിടി പൊട്ടിയ വള്ളി മാതിരി ക്കറ നമുക്ക് ബാലൻസ്
അതെ അതെ ഇപ്പ് പ്പൊ ഉദാഹരണം പറയാ ഞാൻ ഇന്റെ ഒരു ഇത് പറഞ്ഞാല് ഞാൻ ഒരു ദിവസ ഇപ്പം ഇവടെ രണ്ടാഴ്ച മുന്നേ രാത്രി ഒരു ഇന്ക്ക് ചെറിയേ ഒരു ഇത്ണ്ടായിന്, ഞങ്ങടവിടെ ഒരു പരിപാടി ഉണ്ടായിന് അപ്പൊ അയിനിങ്ങനെ ഏഹ് വളറിയർ ഒക്കെ ആയിട്ട്ങ്ങനെ പരിപാടി ഉണ്ടായിപ്പൊ അപ്പൊ അയിന് എന്റെ ഡ്യൂട്ടി ഞാന് ഒരു മണി ഒരു മണി ടു അഞ്ചു മണി വരെ ആനു
ആഹ്
്അപ്പ ഇൻക്ക് ഒറങ്ങാൻ പറ്റീല്ല പിന്നെ രാത്രി ഇങ്ങനെ വർത്താനം പറഞ് പറഞ്ഞാ അല്പ്പത്തിന് ഒരു മണിയായി പിന്നെ ഒരു മണി മുതല് ഡ്യൂട്ടി കയറി അഞ്ചു മണി അപ്പൊ ആ രാ അന്ന് രാത്രി ഒറങ്ങാൻ പറ്റീയില്ല ശരിക്കും പക്ഷേ പിറ്റത്തെ ദിവസം ഞാൻ രാവിലെ എന്ത് എന്ത് സുവി നിസ്കരിച്ച് ഏ ലേഷം സിബി വാഗൽക്കന്റെ തൊട്ട് മുന്നേ കെടന്നൊറങ്ങിയിട്ട് എന്ത് പതിനൊന്ന് മണിക്കാ നീച്ചനെ അല്ലെങ്കി ഒരു പത്ത് മണി പത്തര ടൈമിലാ നീച്ചിനെ രാവിലെ ആ ഞമ്മക്ക് ആ പോയ ഒറക്കോങ്ങട് കിട്ടി പക്ഷേ അന്നത്തെ ദിവസം മുഴുവൻ തലവേദനേം തലവേദനേം അതുപോലെ തന്നെ ഒരു ഉന്മേഷക്കുറവും അതെക്കി നമ്മള് ആഹ് ഒറ്റക്കിട്ടിട്ട് കാര്യല്ല പക്ഷെ രാത്രിക്കത്തെ ഒറക്കം കിട്ടില്ലെങ്കില് പിന്നെ എത്ര ഒറങ്ങിട്ട് കാര്യല്ല ആ ഒരു ഉൻമേ
ആഹ് അതന്നെയ ഉദ്ദേശിച്ചാലെ നമ്മളെ ശരീരത്തില് കൂടുതൽ ഹോർമോൺസ് ഉല്പാദിപ്പിക്കുന്ന ടൈമാണ് രാത്രിമില് ഏഹ് അപ്പൊ രാതേ അത് രാവിലെ ആക്കിട്ട് കാര്യല്ല അഹ് രാത്രി തന്നെ കിട്ടേണ്ട സാധനാണത് ആ ടൈമിലാണ് കൂടുതൽ വർദ്ധിപ്പിക്കണ ടൈമ് അപ്പൊ ആഹ് ടൈമിലന്നെ കൂടുതൽ കെട ന്നൊറങ്ങാൻ നോക്കാണേലാണേ ഞാപ്പ കൊറ റ്റ് കെടന്നൊറങ്ങല് പിന്നെ രാവിലെ ഒരു എട്ട് മണി ഒമ്പണി അ അങ്ങനെ നീണ്ട് കെടക്കും ഏഹ് അപ്പൊ ഇത് ന്ന്ള്ളത് ഇന്റത് ഒരാഴ്ച നമ്മള്‌ പ്രേ ങ്ങനെ ചെയ്തപ്പോ അത് ശരി പിന്നത് ശീലായി അത് രാത്രി ഒരു മ ണി ഒറക്കം വരാന് ആഹ് അങ്ങനെ അപ്പൊ ഇത് ന്ന് നോക്കി എങ്ങനെ ദ്രോഹിച്ചാല് നമ്മള് ഒറ്റടി റ്റ് ഇതിന്ന് എന്താണ് ഈ സ്വ മൊ ത് മാറ്റിയാണേല് വളരെ പ്രയാസകരമായ കാര്യാണ് ഏഹ് അപ്പൊ ഞാന് എന്തപ്പോ കാട്ടിയെച്ചാല് ഒരു മണിള്ളത് പന്ത്രണ്ടര ആക്കി പന്ത്രണ്ട് മണിയാക്കി പതിനൊന്നരയാക്കി ഞാനും മെല്ലെ മെല്ലെ ഒന്നാമത് തന്നെ മ്മളെ ഈ നമ്മ ജീപ്പിനെ ചെലര് കൺസെപ്റ്റ്ണ്ട് എന്താ വെച്ചാല് ചെലോർക്ക് ചെലെ വിചാരംണ്ട് ഞമ്മളിപ്പോ ഒരിസം ഒറങ്ങാതിരി നിക്കയാണെങ്കി അഹ് എന്താണ് ഇങ്ങനെ ഇപ്പൊ രണ്ട് മൂന്നാലിവസം രാത്രി വഴ്കി വഴ്കി ഒറങ്ങി അങ്ങനെ എന്നിട്ട് രാവിലെ ണീക്കും ചെയ്തു അത് എന്താണ് ഇപ്പോ ഇപ്പൊ രാവിലെ ഒരു രണ്ട് മണിക്കൂറ് ഒറങ്ങിക്കയാണെങ്കി അത് അതിനോട് സമാനമാവുന്നൊരു ഒരിതുണ്ട് പക്ഷെ അതൊക്കെ വെറും വിചാരാണ് റെഡിക്ക് അത് പറഞ്ഞാല് നമ്മള് ഇപ്പൊ രാത്രി രാ ആഹ് രാത്രി ഇപ്പൊ രണ്ട് മണിക്കൂറ് അല്ലെങ്കി മൂന്ന് മണിക്കൂറ് ഒറങ്ങണത് നമ്മള് രാവിലെ ഒരാറ് മണിക്കൂറ് ഒറങ്ങിയ പോലും അതിനൊരു എഫക്ട് കിട്ടൂലാന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ ഏഹ് കാരണം ച്ചാല് രാത്രിത്തെ ഒറക്കന്നിള്ളത് അത്രയും എന്താണ് ഈ ശരീരത്തിന് അത്രയും നല്ലൊരു ആഹ് ആശ്വാസവും നല്ലൊരു ഒരു പാഠവാണ് നൽകണേ ഏഹ് പിന്നെ ഇങ്ങനെ നോക്കിയാ മതി എന്തായ്ച്ചാലേ എന്താ ഞാനിപ്പോ ഞാ പട്തിരി വാൽപ്പാറ യാത്ര പോയിരുന്നു ഏഹ് വാൽപ്പാറ പോയപ്പോ എന്താണ് എത്തിയത് ഒരു രാത്രി ഒരു മണി ഒരിസത്തെ യാത്ര ആയിരുന്നു അപ്പൊ എത്തിയത് ഒരു മണിയൊക്കായി ഏഹ് ഒരു മണിയായിട്ട് അങ്ങനെ മുടി അങ്ങനെ എന്താണ് രാവിലെ ണീച്ചപ്പോ ഭയങ്കര ക്ഷീണം പിന്നെ അപ്പണ്ട് കെടന്നപ്പോ ണീക്കണേ ഒരു മണിക്കാ കാരണം എന്താ ച്ചാല് ഒരു അന്തം വിട്ട് ഒറക്കെ കാരംഭയങ്കര ക്ഷീണയിട്ട്
ആഹ് ട്രിപ്പ് കൊളായോ
ആ ട്രിപ്പ് കൊളായോ റേയ്ഞ്ച് പോണ് ണ്ടല്ലോ റേയ്ഞ്ച് പോണ് ണ്ട് റിജക്റ്റ് അപ്പ ആഹ് ട്രിപ്പ് അങ്ങനെ കൊളായോ പോയത്
എയ് കൊളായിട്ടില്ല നമ്മള് രാത്രി ഒരു മണി ക്കാണ് എത്തിയത് ആഹ് കു ട്രിപ്പിന് കൊഴപ്പൊന്നുണ്ടാരുന്നില്ല പക്ഷെ വന്നപ്പ ഭയങ്കര ക്ഷീണംഅതാണ് ഈ യാത്രക്കൊരിത് കാരണം യാത്ര ഭയങ്കര രസാണെങ്കിലും ഭയങ്കര ഈയ ഈ സത്യം പറഞ്ഞാലേ നമ്മള് യാത്ര ചെയ്യുമ്പോ രണ്ടെണ്ണം ശ്രദ്ധിക്കണം ഒന്ന് നന്നായിട്ട് വിശ്രമിക്കണം രണ്ട് നന്നായിട്ട് ഫുഡ് കഴിക്കണം ഇത് രണ്ടും ഇല്ലാതെ പോകുക ആ യാത്ര നമ്മക്ക് ആസ്വദിക്കാൻ വക്കൂല എന്നുള്ള ഒരു അഭിപ്രായക്കാരാണ് ഞാന് അന്റെ അഭിപ്രായംന്താ
അല്ലേ ആ യാത്രയെ കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ ഞമ്മൾ അധികം യാത്ര ചെയ്യാൻ എന്തേങ്കരം നല്ല ഹെവി ടൈം ടേബിളും പിന്നെ എന്ത് പ്ര മറ്റേ കയ്യിലുള്ള ക്യാഷ് കുറവേ കാരം അപ്പൊ ഫുഡൊക്കെ കുറച്ചിട്ടേക്ക രം നമ്മൾ യാത്ര ചെയ്യാ
ആ
ഏ ഈ ആര് ഈ പി ഞാൻ പഠിക്കണ ഒരു ആളാണല്ലോ അപ്പൊ കയ്യിലധി്റം ക്യാഷ് ഉണ്ടാവില്ല അതുകൊണ്ടൊക്കെ ആയിരിക്കും
ഉം
അപ്പം ആ അതുകൊണ്ടാണ് ഒരു യാത്ര കഴിഞ്ഞഞ് വര യാത്ര കഴിഞ്ഞഞ് വരുമ്പോ തളർന്ന് പിന്നെ രണ്ടു ദിവസം റെസ്റ്റ് ഒക്കെ എടുത്ത്
ആ അതല്ലേ എങ്ങനെ വെച്ചാലേ നമ്മളിപ്പോ രണ്ടു ദിവസത്തെ യാത്ര പോകുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് കാരണം എന്താ വെച്ചാല് നമ്മൾ എന്താണ് യാത്ര ചെയ്യും യാത്ര ചെയ്യുമ്പോൾ രണ്ടര വസ്തു രാത്രികകത്ത് എന്താ ചെയ്യേണ്ട അറിയാതെ നമ്മള് വെർ തെ എവിടെങ്കിലും പോയിട്ട് ഇരുന്നുറങ്ങി ബസ് സ്റ്റാൻഡില് കിടന്നുറങ്ങിയ അങ്ങനെയൊക്കെ ചെയ്യും പക്ഷെ ആ അതിമമല് രണ്ടാത്തെ ദിവസത്തെ യാത്രയെ നല്ലാം ബാധിക്കു ഏ ഉറങ്ങാനും ഇതാക്കാനൊ ഒന്നും പറ്റാത്ത രീതിയിലാവും ഏ അപ്പോൾ അതന്നത് പിന്നെ എന്താ പോയ അത്ര തന്നെ കൊള്ളാവും അല്ലെ തൊള്ളാവ എന്നാണ് ഇൻക്മനസ്സിലായത് അപ്പൊ ആ ടൈമിൽ നമ്മൾ എന്താ ചെയ്യണ്ട ചോദിച്ചാല് പരമാവധി റെസ്റ്റ് എടുക്കുക അങ്ങനൊക്കെ ചെയ്യാ അങ്ങനൊക്കെ ചെയ്യയാണെങ്കിൽ നല്ലൊരു ഇത് കിട്ടുന്നാണ് ഒരു തനിക്ക് വിശ്വാസം വന്നിട്ടില്ലെ പിന്നെ ഞാനിപ്പ ല ലാസ്റ്റ് പോയാ ജി ലാസ്റ്റ് എവ്ട്ക്കെ ട്രിപ്പ് പോയെ
ഞാന് ഈഹ് ട്രിപ്പ് ഒക്കെ പോ പോയിട്ട് കൊറച്ചായിക്ക്‌ണ്.
ഏഹ്?
ഹാ
ഞാ ഞാനിപ്പ ലാസ്റ്റ് പോയത് വാൽപ്പാറയിലാണ്. നല്ല, ഇപ്പൊ മഴക്കാലൊക്കയല്ലേ? നല്ലൊരു ക്ലൈമറ്റാണ് നല്ലൊരു കാലാവസ്ഥയാണ്. അതും ബെയ്ക്കില് പോണട്ടോ. പക്ഷെ ഒന്നുണ്ട് നമ്മള് ബൈക്കില് പോവാണെങ്കി നമുക്ക് നല്ല പെയിന് നക്കെണ്ടാവും ഏഹ്? ആഹ് നല്ല വേദനണ്ടാവും പക്ഷെ, അതൊരു വേറെ രസാണ് ഏഹ്? വേറെ രസാണ്. അതായത് എന്താണ് അവിടുത്തെ കാണാനും ഈ മഴക്കാലത്ത് നല്ല തണുപ് പും ഏഹ് പിന്നെ ഞങ്ങള് രാവിലെയാണ് പോയത് എന്താണ് ഒരു ഒമ്പത് മണി പത്ത് മണി ആയപ്പോ ചെക്ക് പോസ്റ്റൊക്കെ കടന്ന് പിന്നെ ഇങ്ങനെ കറങ്ങല് തൊടങ്ങി. സത്യം പറഞ്ഞാ നമ്മളിത് എറങ്ങി കാണന്നില്ലല്ലാ? അതിയേന ഇങ്ങനെ യാത്ര ചെയ്യാന്നില്ലാണ് ഈ വാൽപ്പാറടെ വേറൊരു രസം. പിന്നെ കുറേ മൃഗങ്ങളെ കാണാ. ആഹ് കൊറേ മൃഗങ്ങളെ കാണാം അങ്ങനൊക്കെ ഈഹ് ഒരു പിന്നെ അന്ന് ഞങ്ങള് ഫുഡ്ഡൊന്നും വല്ലാതെ കഴിച്ചില്ല. ഞങ്ങള് കൂടുതല് ചായ കുടിക്ക കടി കഴിക്ക അങ്ങനെയേനു. രാത്രി ഒന്ന് ഗ്രാൻഡാക്കാ വിചാരിച്ചിട്ട്. രാത്രി ഒരു മന്തിയൊക്കെ അടിക്കാ വെച്ചിട്ട് അങ്ങനെ ഇതാക്കിയത്. അങ്ങനേ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയേന്നു. വളരേ ഞങ്ങളിപ്പോ രണ്ടാള് ഒരു ബൈക്കുമ്മേ. ഞങ്ങളിപ്പോ അയ്ല് എണ്ണ അടിച്ചിക്ക്ണേ അഞ്ഞൂറ്റി നാല്പ്പത് ഉറുപ്പ്യക്കാ ഒരു ഓരോര്ത്തരടിച്ചെ. ഏഹ് അത്ര വല്ല്യ ചെലവൊന്നു അല്ല ഏഹ്. അങ്ങനെ നല്ല രസ സകരമായിട്ട് പോയീന്നാണ് പറയണേ. അപ്പൊ അയിലന്നെ കൊറെ മൃഗങ്ങളെ കാണാൻ പറ്റി. ആന പുലി ഏഹ്. പുലീനല്ല. എന്താണ് മാന് ഈഹ് അങ്ങനെ കാണാൻ പറ്റി. പിന്നെ കാട്ടുപോത്ത് അങ്ങനെ കൊറേ സാനങ്ങള്. പിന്നെ നമ്മളിപ്പോ പോ ചെല ബുക്കുകളൊക്കെ ഇണ്ടാവും വാൽപ്പാറിനെ കുറിച്ചിട്ട്ള്ള, എന്താണ് ബുക്ക് എയ്ത് ബുക്കേള്, അവിട്ത്തെ കാലാവസ്ഥയൊക്കെ അതാൻ പറഞ്ഞെ അതൊക്കെ വായിക്കണതിനേക്കാട്ടും നല്ലത് ഇങ്ങനൊരു യാത്ര ചെയ്യാണെങ്കി നമ്മക്ക് കൂട്തലറിയുമ്പോള് ഇതിലൂടല്ലേ ദിക്കും അഭിപ്രായക്കർ ആഹ് ആണ്. കൊറേ നമ്മള് ഇതില്ലേ കൊറേ ആഹ് ആഹ് കൊറേ വായിച്ചണേക്കാട്ടിലു നല്ലത് ചീയാണ് ആഹ്, ചീയാണ് നല്ലത്.
ഞാൻ ഞാന്, ഞാൻ യാത്ര പോയൊരു കഥ പറയാം.
ആഹ് അത് ന്ന് പറഞ്ഞാല്, ഞാനിപ്പ ഞാനെടക്ക് ആഹ്. ഞാനെടക്ക് വിളിക്കാ ഏഹ്. ഇപ്പൊ ഞാൻ ചെറിയൊരു തെരക്കിലാണ്. ഞമ്മളെ ഒരാള് വിളിച്ചണ്. എന്നാ ശരിയടാ.
അഹ്